ലോ കേൾക്കുന്നില്ലേ?
ആഹ് കേക്ക്ന്ന്ണ്ട് പറഞ്ഞു പിന്നേ എന്തെക്ക്യാ വിശേഷങ്ങള് സുഖാണോ
ആഹ് സുഖം മോൾക്കാെക്കെ സുഖാണാ
ആഹ് സുഖം പിന്നെ ഒരാളെള്ളു ഒരാളെള്ളു ഇവ്ടെ കൾച്ചോണ്ടിരിക്ക്ന്ന് ആഹ്
ചെറ്താ
ആഹ് രണ്ട് വയസ്സ് കയിനേള്ളു രണ്ട് വയസ്സും നാല് മാസും ആഹ്
അത്രേ ആയിട്ടാെള്ളു ആഹ് അതേ ആഹ്
അഹ് ആഹ് അന്നേരം ഭയ്ങ്കര മണ്ണിൽ കളി
ആഹ് ആഹ് അതെയാ മഴെ ഇല്ല്യല്ല്യാ ഇവെട ഭയങ്കെര മഴയാന്ന് ഭയങ്കര മഴയാന്ന്
ഇന്നൊരൂസം കൊഴപ്പല്ല നല്ല രീതിക്ക് വെയ്ലൊക്കെ കണ്ട് ക്ക്യ്ണ്ട്
മഴയാന്ന് ഇപ്പഴോ നല്ല പോയെത് കോളാെന്നും കേക്ക്ന്നേ ഇല്ല ആഹ് നയ്റ്റ് പോയതാരന്റ് ആഹ് പിന്നെ രാത്രിയെത്തെ ക്കൊണ്ടാക്കിറ്റ് വെച്ചോ എന്താ പൊടികള് അങ്ങെനെ പോയ് ന്താ കറിക്ക് ചോറെന്ന്യാ
അല്ല ഞങ്ങള് രാത്രി
ചോറ് തൻ
ഇപ്പം ന്യൂഡിൽസ് ഇണ്ടാക്കാന്ന് വെച്ച്
അതെയാ അതെന്താ ചോറും അപ്പം അങ്ങൻത്തെ ഒന്നും കഴിക്ക്യൂലേ
ചോറ് തിന്നും രാത്രി ചോറ രാത്രി ചോറാണ് പതിവ് പിന്നെ വല്ല പ്പോയും ചെയ്ഞ്ച് വേണ്ടേ അങ്ങെനെ ഇന്ന് ഇന്ന് വൈകിട്ട് ആഹ് ഇന്ന് രാത്രി
വീട്ട്ൽ
അത്ണ്ടാ ഏഹ്
ൽ നൂഡിൽസ് ഉം വീട്ടില് കൊറെ ആളൊക്കെ ണ്ടൊ അപ്പൊ അവർക്ക് എല്ലാർക്കും ഇങ്ങനെ നൂഡിൽസ് എന്നെ പറ്റുഓ ചോറ് അപ് ഓഹ് അങ്ങനത്തൊക്കെ ഇല്ലാണ്ട് പറ്റോ ബാക്കിയുള്ളവർക്കൊക്കെ?
ഇപ്പൊ വേ ചോറ് വേണ്ടവര് ചോറ് തിന്നും നൂഡിൽസ് വേണ്ടവര് നൂഡിൽ തിന്നും
അങ്ങനെയാ ആഹ് ചോറുണ്ടാണ്ട് ഉച്ചക്ക് വെച്ചതല്ലെ
ചോറ് ഉച്ചയ്ക്ക് വെക്കും ന്നേരം ആ ചോറും പിന്നെ ച്ചക്ക്‌ വെച്ച കറിയും ഒക്കെ ണ്ടാവും തോരനും അതൊക്കെ കൂട്ടി തിന്നു ഇന്നലെ ഇവിടെ വിരുന്നുകാരുണ്ടായിരുന്നു അന്നേരം ആഹ് ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി തോന വച്ച്
അതെയാ അപ്പൊ പിന്നെ കറി-
ആഹ് അന്നേരം ചിക്കൻ കറിള്ളെ ഓണ്ട്ച്ചോ കറിന്ന് വെക്കണ്ടാശ്യല്ലന്ന് വെറുഞ്ചോറ് ന്നെ അല്ല വെറുഞ്ചോറ് എന്നലേ പ്പി ടൈമ വിരുന്നകാര് വന്നേന്നേരം കാപ്പി വങ്ങണ്ടത് ഇണ്ടായിരുന്നു ആഹ് അന്നേരം ഇനി ഉം ഉം അതോണ്ട് ഇന്ന് ഇച്ചി ജോലി കൊ റവുണ്ടായിരുന്നു ആഹ് അതെ അതെ
അതയ വീട്ടില് കൊറേ ആളല്ലെ
ഉം ഇ എനിക്ക് ഇവിടെ ആകെ ഹസ്ബൻഡിന്റെ ഉമ്മായും പിന്നെ മൊ ത്തവൊരു ആറു പേര് കാണും
ആഹ് ആഹ്
കാണും ആഹ് ആഹ് പിന്നെ മോനേം കൂടിയും കൂട്ടിയോര് അവനൊന്നും അങ്ങന തിന്നില്ല അവന് തിന്നാൻ ഭയങ്കര മടിയ അവനീ ബിസ്കറ്റ് ബേക്കറി
ആഹ് ആഹ് അതിപ്പഴത്തെ കുട്ട്യക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെന്ന വേണ്ടു ബേക്കറി ഐറ്റംസ്
ഉം പിന്നെ പിന്നെ ഈ വെളീന്ന് വാങ്ങിച്ചു കൊടുക്കണം ചായക്ക് കടി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല
ണ്ടാക്കിയതൊന്നും കഴിക്കില്ല എല്ലാം പുറത്തൊന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കണം ബേക്കറി അങ്ങനത്തൊക്കെ ആഹ് അങ്ങനെയ
പോയ ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ ആഹ് ആഹ് പൊറത്തൂന്ന് കഴിച്ചങ് പിന്നെ വയറിന് ആവല്ലോ
ആഹ് അതാ അന്നേരം ഞാന്താ എന്തെങ്കിലൊക്കെ ണ്ടാക്കി അവനെ ഇവിടന്ന് തന്നെ അങ്ങ് തീറ്റിക്കും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇവന് മധുരം ഭയങ്കര ഇഷ്ടാ ആപ്പിള് ഞമ്മള് ലോ കേരറ്റക്കക്കെ പുഴുങ്ങി എടുക്കുന്നണക്ക്
ഈ ആപ്പിൾനെ വേവിച്ചിട്ട് എടുക്കോ അങ്ങനെ കൊടുക്കലുണ്ടോ
ആഹ് ആഹ് വേവിച്ച് കൊടുക്കാം അത് ന ങ്ങള് ഇവര് കൊച്ചിലേ കൊടുക്കുന്നയാണല്ലേ ഒര് എഹ് ആറ് മാ
ആഹ് ആഹ്
ആറു മാസം തൊട്ട് ഈ ആപ്പിള് വേവിച്ചിട്ട് എടുക്കുന്നത് എനിക്കാറിം അതെയ എനിക്കുണ്ട് എട്ട് മാസായ ഒരു കുഞ് എന്ത് കഴിക്കു
വേവിച്ചു കൊടുക്കുന്നയ നല്ലത് കാരണം ഈ ആപ്പിളൊക്കെ
അഓൽത് മഞ്ഞ കയ്ക്യാ പോരെ
ആഹ് ഇച്ചിരി ഉപ്പുട്ട് ആഹ് ചൂടുവെള്ളം ഒഴിച്ച് കൊറച്ചേരം വെച്ചേക്കണം
ചൂട് വെള്ളത്തില്
എന്ന അത് ഒര മണിക്കൂർ കഴിയുമ്പോ ആതെ ചൂടുവെള്ളത്തില് ഉപ്പോ അല്ലെങ്കില് മഞ്ഞപ്പൊടിയോ ഇതില് ഏതെങ്കിലും ഒരെണ്ണം ഇട്ടിട്ടെ
ആഹ് ആഹ് ആഹ്
ഇച്ചിരി ഇച്ചിരി നമ്മുടെ ഇറ്റലി പാത്രം ഉണ്ടല്ലേ
ആപ്പ്ള്
ഇവർക്ക് തിന്നാൻ പാകത്തിന് അതിന്റെ കുരു ഒക്കെ കളഞ്ഞ് അവർക്കൊടുത്താ മതി
അല്ലെങ്കി ആഹ് ഈ മധുരകിഴങ്ങ്കളൊക്കെ
ഈ ഈ ഇവിടെയൊക്കെ ചീവക്കിഴങ്ങ് ന്നാ പറയാ അവിടെ എന്താ പറയന്ന് എനിക്ക് അറിഞ്ഞൂടാ മധുരകിഴങ്ങ്ന്നൊക്കെ പറയൊ
ആഹ് മധുരകിഴങ്ങ് അറിയോ കിഴങ്ങ് മണ്ണിനടീന്ന് ഇട്ക്കുന്നത് കുഴിച് ഇട്ക്ക് കിഴങ്ങല്ലേ പറ്യ്ന്നേ
ആഹ് ആഹ് അതന്നെയാ കൊച്ചിനൊക്കെ വെയിറ്റ് വെക്കാൻ കൊടുക്ക അത് നല്ലതാ അത്
അത് നല്ലതാ വേവിച്ചിട്ടോ അയ്യോ അത് ഇവിടുന്നൊന്നും കൊടുക്കില്ല അങ്ങ്ത്തെന്നും അത് വെറും ഗ്യാസിനൊക്കെ പൊട്ടല്ലേ കുഞ്ഞു ങ്ങക്ക് വേവിച്ചിട്ടിന് അമ്മ അതിനാ മഞപോടീല് മുക്കീട്ട് നമ്മ പഴംപൊരി പോലെ ആക്കിട്ട് കഴിക്കും പക്ഷ വേവിച്ചിട്ടൊന്നും അങ്ങനെ വേവിച്ചിട്ടൊന്നും നമ്മ വലിയ ആൾക്കാർക്ക് നമുക്ക് ഗ്യാസ് പിടിക്കുന്നില്ലേ പിന്നെ എങ്ങനെയാ കുഞ്ഞുങ്ങക്ക് കൊടുക്ക ഞാനീ ഞമ്മ
ഞാൻ ഇവിടെ ആഹ് ഒരു വയസ്സിന് മേളിലുള്ളവർക്കെ അതൊക്കെ കൊടുക്കു
ഇത് ഭക്ഷണം ക്കണല്ലോ ഞാൻ ഇന്റെ മോന് എട്ടു മാസായിപ്പോ
ആഹ് അന്നേരം ഈ എന്താ നേന്ത്രപഴം ഇണ്ടല്ലേ നേന്തക്കൊലയിൽ ഇണ്ടാവുന്നേ
ആഹ് അത് വേവിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് ആ അപ്പ അത് വേവിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് കൊട് പക്ഷെ അത് കഴിക്കുന്നില്ല ക്യാരറ്റ് വേവിച്ചിട്ട് കൊടുത്ത ജ്യൂസ് അടിച്ച് അതും കഴിക്കുന്നില്ല എന്തും കഴിക്കുന്നില്ല അങ്ങനെ ഞാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷ ണന്നെ ഇല്ലേ ചോറ് കറികൾ അങ്ങനെ അതന്നെ നമ്മ ഇങ്ങനെ ഇ നെലിച്ചിട്ടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ചിട്ടിങ്ങനെ കൊടുക്കും
ആഹ് പിന്നെ ഈ കിഴങ്ങതന്നുണ്ടല്ലോ അത് ഉം പൊട്ടറ്റോ
ഏത് ആഹ് പൊ പറ്റുവ ങ്കെ
അത് നമ്മള് കറി വെക്കുന്ന പോലെ കൊടു
ആഹ് പരിപ്പ് കറിയില ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട്
ആഹ് ആഹ് പിന്നെ ഈ മത്തങ്ങ ഉണ്ടല്ലേ മത്തങ്ങ കൊടുക്കാം മത്തങ്ങ ആഹ്
ഏത് ബത്തക്ക മലണം
അല്ല ഞമ്മുടെ മ പച്ചക്കറിയിലുള്ള മത്തങ്ങ
പച്ചക്കറില്ല്ല്ലേ സാമ്പാറിനല്ലൊ ഉപയോഗിക്കുന്ന മത്തങ്ങ മറ്റേ ആഹ് വെളുത്ത വെളുത്ത ആഹ് അത് വേവിച്ചിട്ട് കൊടുക്കും
ആഹ് അതിന്റെ മഞ്ഞക്കളറുള്ളെ കിട്ടും അത് വേവിച്ചിട്ട് നല്ല മൂത്തത് കിട്ടും മൂത്തത് നോക്കി വാങ്ങിച്ചു കൊടുക്കുന്നാ നല്ലത് അന്ന രം അത് വേവിച്ച് അത് കൊടുക്കുമ്പോ ആദ്യേ ഒരു ആഹ് അത് ആദ്യ ഒരു സ്പൂൺങ്ങാനും കൊടുത്തു ഒന്നോ
ആഹ്
ആദ്യത്ത ദിവസം ഒരു സ്പൂണേ കൊടുക്കാവൂ കാരണം അവർക്ക് വല്ല ഇറിട്ടേശൻ വരുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം ഉം ഇപ്പോ കൊച്ചുന് പെട്ടെന്ന് അസുഖങ്ങൾ വരും
ആഹ് ആഹ് അഹ് വക്കൂ
ആഹ് ഞാന് ആദ്യ പിന്നെ റാഗി ആഹ് റാഗി ഇണ്ടല്ലേ
ദേവി വിറ്റാറഗി കുറുക്കിട്ടി കൊടുക്കുന്ന അത് കൊടു
ഉ പിന്നെന്ന് പറഞ്ഞാ കൂവപ്പൊടി
തണുപ്പന് പറ്റിലാലോ ഇപ്പൊ ഒരു ഭയങ്കര കഫം അപ്പൊ പിന്നെ എന്ത് തിന്നാനും
അത് ന് പനകൾക്കണ്ടം വാങ്ങിച്ച് കൊടുക്കാന് ണ്ട് പന കൽക്കണ്ടംന്ന് പറഞ്ഞാ കിട്ടും കൊച്ചിങ്ങക്കെ ആഹ് പിന്നെ അതല്ലെങ്കി നമ്മടെ ഈ കരിപ്പെട്ടിണ്ടല്ലേ അത് നല്ലതാ.
കരിപ്പെട്ടി അതെന്താ അങ്ങനെ പറഞ്ഞാല്?
അതൊരു കറുത്തളറില് ശർക്കരാന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ അതിനെ
ആഹ് അഹ് അതറിയും ശർക്കര അറിയും ശർക്കര അഹ് ആഹ് ശർക്കര വട്ടത്തില് ഇള്ളത് അല്ലെ അങ്ങനെയല്ലേ പറയുന്നേ?
അതിന്നെ കണക്ക് അതിനേ കണക്കേ ആഹ് അത് വട്ടത്തിൽ ശർക്കര വട്ടത്തിലിള്ളേ അഹ് ആഹ്
ആഹ് ആഹ് പിന്നെ കരിപ്പെട്ടി എന്ത് സാ
ഞാനിങ്ങക്ക് അതിന്റെ
ഓലേലിങ്ങനെ
പിക്കയച്ചരാ ഈ
അതെ
കരി പ്പെ ട്ടീടെ ഫോട്ടോ ഞാ ആഹ് ഇട്ട്ണ്ട് അറിയില്ലാരും അവിടെന്താ പറഞ്ഞെ അറി അത്ൽ ഞമ്മൾടെഈ ഇഡ്ലിയൊക്കെ ടിക്കും ഒരുകറുപ്പ് കളറില്-
ആയി ആയിക്കോട്ടെ ആയിക്കോഅയ്
പണ്ടുള്ളോര് കഷാ